ലോ
എന്തൊക്കെ ഇണ്ട് വിശേഷങ്ങളൊക്കെ
നല്ല വിശ്വാസം കേൾക്കണില്ലേ കൊറെ പ്രാവശ്യം ഹലോ ഹലോ ചോദിച്ചിട്ടല്ലോ
ആ കേൾക്ക്ന്ന്ണ്ട്
അതെ ആ നല്ല വിശേഷം ചായൊക്കെ കുടിച്ചാ ആഹ് ഫുഡ് കഴിച്ചു ആഹ് കഴിച്ചു
ന്ന് എന്താ ഇണ്ടാക്കിയേ?
ഇന്ന് പുട്ടാണ് ഇണ്ടാക്കിയത്.
പുട്ടും കടല കറിയുവോ?
അല്ല പപ്പടം.
പുട്ടും പപ്പടം അല്ലേ പഴവും പപ്പടവും പുട്ടും പപ്പടൊക്കെ കഴിക്കൂലെ. ഇവിടെ ആർക്കും ഇഷ്ടല്ല എനിക്കിഷ്ടാണ്.
ആ എന്താ കഴിച്ചത്?
പപ്പടം ഇഷ്ടല്ല എന്റെ ഹസ്ബൻ്റിന് പപ്പടം നല്ല ഇഷ്ടാ.
ആഹ് എന്റെ ഹസ്ബന്റിനും അതേ നല്ല ഇഷ്ടം പപ്പടത്തിന്റെ ആളാണ്.
എനിക്ക് പഴവും പുട്ടും ഭയങ്കര ഇഷ്ടാ.
ആഹ് എനിക്കും അതെ എനിക്ക് പപ്പടം വലിയ താല്പര്യം ഇല്ല.
കറിയൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പപ്പടോ അല്ലേൽ പഴോ പുട്ടായിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കഴിക്കും.
ആഹ് ആഹ് ആഹ് ചിലോർക്ക് അങ്ങനെയാണ് ചിലോർക്ക് ഇഷ്ടണ്ടാവൂല്ല.
ഇഞ് എന്താണ് വൈ ഉച്ചക്കെക്കെന്താണ് ഫുഡ്?
ഉച്ചക്ക് ചോറും കറിം ഉപ്പേരിം മീൻ പൊരിച്ചത് അങ്ങൻത്തൊക്കെ.
ഒക്കെ റെഡിയായോ?
റെഡി ആയിട്ടൊന്നുല്ല ചോറ് വേ അരി വെള്ളത്തിലിട്ടെച്ചിട്ടൊളു.
ഞാൻ രാവിലെ വേഗം ചായൊക്കായ വേഗം ഞാൻ ചോറ് ഒരടുപ്പത്ത്. അങ്ങട്ട് ഇണ്ടാക്കി ചോറൊക്കെ ഊറ്റി വെച്ച്.
ഇന്ന് ഞായറാഴ്ചല്ലേ അപ്പൊ കൊറച്ചു നേരം വൈകിച്ചത് ആഹ് ആഹ്.
മീനൊക്കെ ഫ്രിഡ്ജില് കൊണ്ടെന്ന് വെച്ചിട്ട്ണ്ട്.
ആഹ് ആഹ് ആഹ്
ഇന്നലെ രാത്രിന്നെ കൊണ്ട് വരും അങ്ങനെ കൊണ്ടോരലാണ് രാവിലെ പിന്നെ ഒക്കെ വാങ്ങി ഇങ്ങനെ റെഡി ആവണ്ടേ? അത് വിചാരിച്ചിട്ട് രാത്രിയെന്നെ ഹസ്ബന്റ് ഒക്കെ കൊണ്ടെന്നെക്കും രാവിലെ നമുക്ക് ഇങ്ങനെ എന്താ ഏ ന്നാങ്ങനെ നോക്കിയിരിക്കണ്ടല്ലോ വേഗ അതെട്ത്ത് അങ്ങട്ട് ഇണ്ടാക്കിയാ മതിയല്ലോ?
ആഹ്
വെണ്ടക്ക ഉപ്പേരി ഇണ്ടാക്കണം.
ആഹ്
വെണ്ടക്ക മൊളക് ഇടണംന്ന് വിചാരിക്ക്ണ്ട്.
ഉം ആഹ് നല്ല രസാണ് വെണ്ടക്ക മൊളക് ട്ടാല്. പിന്നെ വെണ്ടക്കെ തേങ്ങ വറ്ത്തരക്കും തേങ്ങ വറ്ത്തരക്കാ.
ആഹ് തേങ്ങ വറുത്തരച്ചാലും രസാ അതിന് വെണ്ടക്ക വറുത്തിട്ടല്ലേ നിങ്ങൾ ഇണ്ടാക്കല്?
ആഹ് അതെ അതെ. ആ മസാലിം തേങ്ങയും ഒക്കെ കൂട്ടീട്ട് വറ്ക്ക. ഇന്ന്ട്ട് അത് ആഹ് വെണ്ടക്കങ്ങട്ട് അത് തളച്ച് വരുമ്പണ്ട് ഇട്ടൊട്ക്ക. വെണ്ടക്കെക് വേവില്ലല്ലോ ഉം
ആഹ് ഞ ഞാന് എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷാണ് വെണ്ടക്ക വറുത്തിട്ട് തേങ്ങ അരച്ച് വെക്ക്ണത്. ഞാൻ കണ്ടത്ട്ടോ അതുവരെ മൊളകിട്ടതേ ഞാൻ കണ്ട്ട്ടൊള്ളേനി കാരണം. ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞതൊണ്ടേ? അത് അത് മക്കൊന്നും നോക്കാള്ള സമയം കിട്ടിയില്ല പക്ഷെ കഴിച്ചിട്ടുണ്ടാകും.
ആഹ് ഇപ്പ എന്താ ചൊ ചെയ്ണേ ജോലിക്ക് പോവ് ണ്ടോ? പഠി പഠിക്ക്ണ്ടോ?
എങ്ങനെ?
പഠിക്കാൻ പോവ്ണ്ടാ?
ഇല്ലാ കല്യാണം കഴിഞ്ഞു കുട്ട്യളൊക്കെ ഇണ്ട്.
അല്ല പഠിപ്പിക്കാനോ കോളേജില് പഠിപ്പിക്കാനോ?
ഒന്നിനും പോണില്ല വീട്ടിലിരിക്ക.
അയ്ശരി ഓൺലൈന് ഓൺലൈനായിട്ട് പഠി പഠപ്പിക്ക്ണുല്ല
ഇല്ല ഒന്നുല്ല വീട്ടില് വ ഇവിടെ ഇരിക്ക ഹൗസ് വൈഫായിട്ടെ
അയ്ശരി ഉം
പിന്നെ എന്തൊക്കെയാണ് പിന്നെ എന്ത ഭക്ഷണങ്ങളൊ ക്കെ ഇണ്ടാക്കോ എന്തെങ്കിലൊക്കെ നല്ല സ്പൈസി ആയിട്ടെക്കെള്ള ഭക്ഷണങ്ങളൊ ക്കെണ്ടാക്കും മന്തി ഇണ്ടാക്കോ
ആഹ് അത് ഇണ്ടാക്കും അത് പെരുന്നാളായാലും ഇണ്ടാക്കും അതല്ലെ എളുപ്പം ആഹ് അതല്ലേ എളുപ്പം മന്തിണ്ടാക്കൻ ആഹ് ണ്ടാക്കിയെട്ക്കാൻ ബിരിയാണിനേക്കായി എളുപ്പം മന്തി ഉണ്ടാക്കലാണെൾപ്പം
ആഹ് ബിരിയാണി ഉണ്ടാക്കണങ്കിൽ ഒരുപാട് സാധനങ്ങളെ കരിഞ്ഞ് ണ്ടാക്കി എട്ക്കണ്ടേ മന്തി അവുമ്പൊന്നും വേണ്ട
ആഹ്
ചിക്കന് വാങ്ങി ന്ന് മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ട്ണ്ടെങ്കില്ല് അരി ണ്ടായിട്ടുണ്ടെങ്കിൽ തിളപ്പിച്ചെടുത്തിട്ട് ഒരു ഒ ഒരിര്പ്പത് മിനിറ്റോടെ നമുക്ക് മന്തിണ്ടാക്കി എട്ക്കാ
ആഹ് ശരിയാണ്
ക്കർലാണെങ്കിൽ ഒന്നും കൂടി വിശേഷായി അടുപ്പത്തണെങ്കിലിൽ പിന്നമ്മള് അതിൻ്റെ അ ന്താ പറയാ മ്മ്ള് കണലെക്കെട്ട് കൊടുത്ത്ണ്ടാക്കുമ്പോ അഹ് നല്ലൊരു ട്ടെയ്സ്റ്റായിരിക്കും
ആഹ് ശരി പിന്നെന്താ മഴ കണ്ട അവ്ട്ക്ക്
ആഹ് മഴ ഇന്ന് രാവിലെ മഴയാണ്
ഏഹ്
രാവിലെ തൊട്ടേ മഴയാണർയാ
മഴക്കാറ് പെ അങ്ങനെ മഴ പെയ്യുണുല്യാ
ആഹ് ഇപ്പളും വിട മഴ പെയ്തൊണ്ടിര്ക്കാണ് നല്ല മഴയില്ല്യ ചെറുതായിട്ട് ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കാണ്
ആഹ് ആഹ്
ഇന്നലെ വരെ നല്ല ചൂടേനി
അഹ്
ഇനെന്താ മഴ രാവിലെ തൊട്ടേ മഴയാണ് രാവിലെ എണീറ്റപ്പഴേ മഴിം കണ്ടാ എണീക്കണതന്നെ
ഉം ഉം ഹസ്ബന്റ് നാട്ടിലാ
ആഹ് ഹസ്ബൻഡറ് നാട്ടില ഇവിടെ ഡ്രൈവറാണ്
ആഹ് അഹ് ശരി
ങ്ങളെ ഹസ്ബന്ഡ് ഇവിടെ ഇല്ലേ നാട്ടിലില്ലേ പൊർത്താണോ ഇപ്പൊ കുട്ട്യോളൊക്കെ മദ്രാസൊക്കെ സ്കൂൾലൊക്കെ പോവാന്ന് ഇന്ന് ലീവ്ണന്ന് ഇൻ ല്ലലേ
പിൽ പഠിക്ക്യാണ് പഠിക്കുന്നോട്ത്താണ് സ്ഥാപനത്തില്ല
ഏഹ് അവിടെയാണോ ആരുല്ല വീട്ടില്
വീട്ടില് പ്പൊ ര രണ്ട് മക്കളുണ്ട് ഒരാള് പഠിക്കാണ് ഒരാള് പഠിക്കെന്നേണ് പശെ വെള്ളിയാഴ്ച വന്നഴിഞ്ഞാ ഞാ തിങ്കളാഴ്ചേ പോവുള്ളു
അങ്ങനേണ്ല്ലേ എത്ര മക്കളാണ്
മൂന്നാള് അണക്കോ
ആഹ് അങ്ങനൊക്കേണ്ല്ലേ അപ്പം ഞ്ഞി വൈകുന്നേരം ഉച്ചക്കൊക്കെ ആയിട്ടൊക്കെ ഞ്ഞി മക്കളൊക്കെ ഇല്ല ഞാ പിന്നെ ഒന്നും നോക്കൂലല്ലോ ഇണ്ടായി റ്റ്ണെങ്കി നമുക്ക് പണിയെന്ത് എപ്പളും പണിയ്ക്കാര ഓര്
ട്ട്യളില്ലേ
ആഹ് ണ്ട് എനിക്ക് രണ്ടാം ക്ലാസ് പഠിക്കണ കുട്ടിണ്ട് കല്ല്യാണം കഴിഞ്ഞ കുട്ടിണ്ട് ഒക്കെണ്ട്
ആഹ് ആഹ് ശെരി കല്യാണം കഴിഞ്ഞിട്ടുണ്ടല്ലേ
ആ അവരൊക്കെ ഉണ്ട് രണ്ടു പേരെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്ന്റെ
പെൺ കുട്ടികളാ
ആ പെൺകുട്ടികളാ അഞ്ച് പെൺകുട്ടികളാ എനിക്ക്
മാഷാ അള്ളാ
രണ്ടു പേരെ കല്യാണം കഴിഞ് ഒരാൾ ഇപ്പം പത്താം ക്ലാസിലാണ് ഒരാൾ എട്ടിലാണ് ഒരാൾ രണ്ടിലാണ് ഇനി ഉള്ളവര് മറ്റവരു രണ്ടാള് പേരെ കല്ല്യാണം കഴിഞ്ഞിട്ടുണ്ട്
അത് ശരി എനിക്ക് മൂന്നാൺകുട്ടികളാണ്
ആ ആ അൽഹം അല്ല സുഖായിട്ട് പോണ് എല്ലാവരും
മൂന്നാൺ കുട്ടികളാണ് മൂത്തവനാണ് ഇപ്പൊ ഇരുപത്തിനാല് വയസ്സ് രണ്ടാ മത്തവന് ഇരുപത് വയസ്സ് മൂന്നാമത്തവന് പത്തില്ല് അങ്ങനെയാണ് ചെറിയാനാണ് പത്തില് ഉം
ആ അങ്ങനെയൊക്കെയണല്ലേ അപ്പൊ ആരും വീട്ടിലില്ല പഠിക്കാൻ പോണടത്തണല്ലേ
ആ രണ്ടാളുണ്ട് ഒരാളുണ്ട് രണ്ടാള് ഒരാള് പഠിക്കണ് ഒരാള് ജോലിക്ക് പോവുവാണ്
ആ അവിടെ അവിടെ എങ്ങനെയാ മഴയുണ്ടോ നല്ല മഴയുണ്ടോ
മഴ മഴ ചെറുതായിട്ടുള്ളൂ
ഇന്നലൊക്കെ നല്ല വെയിലയില് ചൂട് എടുത്തിട്ട് ഇന്നലൊക്കെ രാത്രിയൊക്കെ
ഇന്നലെ ഉച്ചക്ക് നല്ല നല്ലവെയിലുണ്ടായിരുന്നു
എന്താ മഴ മയ നമ്മള് തിരുമ്പീട്ടുണ്ടെില് ഉണങ്ങും എന്നാലും മഴ പെയ്യട്ടെ മഴയല്ലഴഞ്ഞാ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ
ആ അതന്നെ എല്ലായിടത്തും മഴല്ലാണ്ട് വെ വെള്ളത്തിനൊക്കെ നല്ല ബുദ്ധിമുട്ടുന്നുണ്ട്
ഇപ്പൊ കരണ്ട്തന്നെ ഇന്നെലെ രണ്ട്
ഇന്നലെ എത്ര പ്രാവശ്യ കറന്റ് കട്ടായിക്കണ്
ആ രണ്ട് പ്രാവശ്യ കട്ട്ആയെ മഴ വെള്ളം ഇല്ലാനിട്ട് ആണാലോ അണക്കെട്ടിലൊന്നും വെള്ളംലേനിറ്റ് ആണന്ന് പറഞ്ഞ ഞാൻ പറയ നമ്മള് ഇൻവേർട്ടറും ഇല്ലാത്തൊക്കെ വീടാകുമ്പോ നമ്മളെ കുട്ടികൾക്കെ പഠിക്കണ സമയത്തേക്ക് കറണ്ട് പോവുക
പതിനൊന്ന് മണിക്കൊക്കെ
ആ പത്ത് മണിക്ക് കറണ്ട് പോയി ഇവിടെ പിന്നെ രാത്രി എട്ട് മണിക്ക് കറണ്ട് പോയി അങ്ങനൊക്കെ പോയിട്ടുണ്ട് കറണ്ട്
ഉം പിന്നെന്താ ഉച്ചക്ക് എന്താ ഫുഡ്
ഉച്ചക്ക് ഞാന് സാധാ ചോറ് വെണ്ടക്ക മുളക് ഇട്ടത് മീൻ പൊരി നിക്കാന്ന് വിചാരിച്ചു പിന്നെ അല്ലെങ്കി പപ്പടം പൊരിക്കേ
ഉം
അക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ച്
ആ മക്കളൊക്കെ വരലില്ലേ അപ്പൊ
ഇന്ന് എല്ലാരും വീട്ടിലുണ്ട് മറ്റ കല്യാണം കഴിച്ചവരും വീട്ടിൽ വന്നിട്ടുണ്ട് അവര് ഞായറാഴ്ച ഒക്കൊയിട്ട് ഓർക്ക് ക്ലാസ്ന്ന് വർക്ക് ഒരാള് വർക്ക് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഒരാൾ രണ്ടാളും വർക്ക് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പനി ഒർക്ക് ഇന്ന് ലീവ് ആയപ്പം രണ്ടാളും വീട്ട്ക്ക് ഇന്ന് വന്നിട്ടുണ്ട് രണ്ടാളും ഒരുപാട് ദൂരത്തക്കൊന്നുവല്ല കല്യാണം കഴിച്ചത് നമ്മുടെ വീട്ട ന്റെ ഒരു അര കിലോമീറ്റ റും രണ്ട് കിലോമീറ്ററും അപ്പുറത്തേക്കാണ് കല്യാണം കഴിച്ചത്
ആ അതാണ്ട് സമാധാനം ഉണ്ടല്ലോ
ആ അതോണ്ട് പിന്നെ ഓര്ക്ക് പിന്നെ എപ്പോഴും വരാ വണ്ടിയൊക്കെ ഉള്ളത് കൊണ്ട് സ്കൂട്ടി ഉള്ളതോണ്ട് ഓൽക്ക് വിചാരിക്കുമ്പ ഓല്ക്ക് വരാ പിന്നെ നടന്ന് വ വരാനുള്ള വഴിയന്നെ ഉള്ളൂ അത്രേ ഉള്ളു ഞാൻ വണ്ടി മക്കൾ വണ്ടി ഓടിക്കും സ്കൂട്ടി ഒക്കെ ഓടിക്കും എനിക്കതൊന്നും അറിയില്ല എനിക്ക് ഒരു വണ്ടി ഓടിക്കലും അറിയില്ല
ഇൻക്കും അറിയില്ല
ഞാൻ പറയാ പഠിക്കണം പറയാ അതൊക്കെ പഠിക്ക പടിച്ചാൽ നമുക്ക് നല്ലത് ചെല സമയത്തൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് വണ്ടിയൊക്കെ പഠിച്ചിട്ടില്ലെങ്കില് പഠിക്കണൊക്കെ നല്ലതാണ് ഇൻക്ക് സ്കൂട്ടി ഒന്നും ഓടിക്കാൻ താല്പര്യം പേരെക്ക് കാറ് വാങ്ങിട്ട് കാറ് പഠിച്ചിട്ട് കാറിലൊക്കെ പോവാൻ നല്ല താല്പര്യ സ്കുട്ടിക്കൊവുമ്പോ പിന്നെ പുറത്തു കൂടെക്കെ പോകുമ്പോൾ നമ്മളങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്
വല്യയ ആഗ്രഹം വല്യയ ആഗ്രഹങ്ങളാല്ലോ
ആഹ് കാറൊക്കെ എടുത്തിട്ട് ഡ്രൈ അത് പിന്നെ പിന്നെ ഗ്ലാസ് താത്തിട്ടാൽ ആരും കാണൂല്ലല്ലോ
ആ എന്റെ ഹസ്ബന്റിന്ന് കാർ മേടിച്ചിട്ട് കേറിയാ മതിയല്ലോ ആഹ് അവരന്ന് കാറ് മേടിച്ചിട്ടേ പഠിക്കാ
ഇവിടെ ഓട്ടോറിക്ഷയാണ് ഉള്ളത് ഓട്ടോറിക്ഷ ഒന്നും നമ്മൾ ഓട്ടൂലല്ലോ
ആഹ് ശരി ഉം വണ്ടിയില്
ആ വണ്ടിയിലാണ്
ഉം ഉം വണ്ടി ഓട്ടാണ്
ആ ഓട്ടോറിക്ഷ സ്വന്തം വണ്ടി തന്നെ ഇവിടെ ഓടാ നമ്മളടെ നാട്ടില്
ആ ഹ്
സ്കൂൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും സ്കൂൾ ട്രിപ്പ്ണ്ട് എന്നും തിങ്കളും എങ്ങനെ
ഗ ഗൾഫ് ഒന്നും പോയിട്ടില്ല
ഇല്ല ഗൾഫില് പോയിപോന്ന് ഒരു രണ്ടു മാസം പോയിട്ട് പിന്നെ പിന്നെ പോയിട്ടില്ല പിന്നെ നാട്ടിൽ തന്നെ
ആഹ് ആഹ്
കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളായാരെ ഒന്ന് പോയിട്ടുണ്ടായിനി ആ രണ്ടു മാസം കഴിഞ്ഞിട്ട് ഓൽക്ക് അവിടെ കയ്യാണ്ല്ലാന്ന് പറഞ്ഞിട്ട് ഓല് പിന്നെ ഇവിടെ നാട്ടിൽ തന്നെ പിന്നെ ഇവിടെ തന്നെ വീടൊക്കായി സ്ഥലം വാങ്ങി വീടൊക്കെ വെച്ച് രണ്ട് നല ൻന്റെ വീടൊക്കെ വെച്ച് ഇപ്പം കൊഴപ്പത്തുല്ല മാഷാഅള്ളാ റാഹത്തായിട്ടങ്ങനെ പോണ്
ഉം ഉം പെൺകുട്ടികൾ ബറക്കത്താണ്
ഒക്കെ കൊഴപ്പല്ലാതങ്ങനെ പോവുണ്ട്
ഉം
എന്നും അങ്ങനെ ആവട്ടെ
അഹ് അതന്നെ അഹ്
രണ്ട് മക്കളെ കല്ല്യാണം കഴിഞ്ഞു മറ്റോളും ആയിക്കൊണ്ടിരിക്കയല്ലേ ആയിട്ടില്ലല്ലോ ഇന്ന്പ്പോ മക്കളൊക്കെ വീട്ടിലിള്ളോണ്ട് പണിയൊക്കെ എടുക്ക ക്കാൻ ആളുകളുണ്ട് മറ്റേ രാവിലെ അവരെ ഒരുക്കി നമുക്ക് പറഞയക്കണ്ടേ
മാഷാഅള്ളാ മ്
പക്ഷെ ഓൽ മുറ്റക്കടിച്ച് വാരി തരുട്ടോ മുറ്റ അടിച്ചു തരും ആകൊക്കെ അടിച്ചു വാരിതരും പിന്നെ ഓൽത് അലക്കാനെന്നെ ഉണ്ടാവും മിഷിനിലിട്ടാണ്ടങ്ങനെ അലക്കും
പെരുന്നാളൊക്കെ ആയിട്ട് ഒട്കൊക്കെ പോയി ടൂറൊക്കെ പോയോ
കേട്ടോ
ആയിക്കോട്ടെ ശരി